ഹലോ ആഹ് നമുക്കിന്ന് ടെക്നോളജിയെ പറ്റി സംസാരിച്ചാലോ
ആഹ് ആഹ്
ആഹ് ടെക്നോളജിയെ പറ്റി എന്താ അന്റെ അഭിപ്രായം
ടെക്നോളജി ഇപ്പത്തെ കാലത്ത് ഭയങ്കര
ഹലോ ആഹ്
ടെക്നോളജി
ഇപ്പ ഭയങ്കര നല്ല എന്താ പറയാ നല്ല എക്സ്പാൻഡ് ചെയ്തിട്ടിണ്ട് ഇപ്പ ഈ ഈ ഒരു ജനറേഷൻൽ
ആഹ് ഇപ്പത്തെ കാലത്ത് ടെക്നോളജി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തേക്കാരം
എന്ത് എല്ലാരും ട്രഡീഷണൽ തന്നെ യൂസ് ചെയ്യും
ടെക്നോളജി ഇല്ലാനിട്ടവര് കൊറേ ബുദ്ധിമുട്ടീനി
ആഹ് ആഹ്
പിന്നേ അനക്ക് ടെക്നോളജിപരമായിട്ട് എന്തേലും ചെയ്യാൻ ആഗ്രഹം ഇണ്ടോ
ടെക്നോളജിപരമായിട്ട് എക്കൗണ്ടിംഗ് ചെയ്യാൻ താല്പര്യവൊണ്ട്
ആഹ്
പിന്നെ
അനക്ക് ആഹ് ടെക്നോളജിപരമായിട്ട് അങ്ങനെ എന്തെ എണ്ടാക്കാൻ താല്പര്യണ്ടോ
അങ്ങനെ ചോയ്ച്ചായി ആഹ് അങ്ങനൊന്നുല്ല അനക്ക് താല്പര്യണ്ടാ
എനിക്ക് എ ഐ പോലെ അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാ ക്കണംന്നിണ്ട് ഭാവീലങ്ങനെ ക്കല്ലേ എക്സ്പാൻഡ് ചെയ്ത് വര്യ ഫ്രീയ്
ആഹ് ആഹ്
പിന്നേ ഏഹ് എ ഐ രൂപത്തില് ഇജ്ജ് എന്തേ നോക്കീനോ
ഞാന് എ ഐ അങ്ങനെ യൂസ് ചെയ്യലില്ല ഇല്ലില്ല
ആഹ്
ഇജ്ജ് നോക്കീനിയോ
അങ്ങനെ നോക്കിട്ടൊന്നുല്ല എഹ് എ ഐ പോലെ എന്തേ നോക്കണന്നിണ്ട്
അഹ് ആഹ്
കാരണം ഞമ്മള ഇപ്പഴത്തെ ജോബ്സിനൊന്നും ഇനി അടുത്തതില് ഇതിണ്ടാവില്ലല്ലോ
ആഹ് ആഹ് ആഹ്
അടുത്ത ഫ്യൂച്ചറില് എന്താ ഒരിത്ണ്ടാവൂലല്ലോ
എ ഐ എക്സ്പ്പാന്റെയ്യും
ആഹ് പിന്നെ എന്താ ഞമ്മള് ഇംഗ്ലീഷിലൊരു ചാപ്റ്റർ പഠിച്ചില്ലേ? സൈബർ സ്പേസൊക്കെ?
ആഹ് ആഹ് ഉം ഉം
ആഹ് അയിനെ പറ്റിയൊക്കെന്താ പറയാള്ളത്?
അയിനെ പറ്റി അത് നല്ല കാര്യാണ്
ഉം ആഹ് ഇതേപോലെ എ ഐ പോലെ
ആഹ്
ആഹ് പിന്നെ ടെക്നോളജി പണ്ട് കാലത്ത് ഇല്ലേനിയല്ലോ?
ഇല്ലല്ല
ആ അപ്പോലെ അവസ്ഥ എങ്ങനേന്ന് പറയോ?
അങ്ങനെ ചോയ്ച്ച ഞാന് പണ്ടില്ലേനിയല്ലേ
ആഹ് അപ്പം ഓല് കൊറേ കാര്യത്തിന് ബുദ്ധിമുട്ടീന്ല്ലേ?
ആഹ് ആഹ് ഓൽക്ക് ഞമ്മളത്ര ഇതല്ല ഓല് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടോയത്
ആഹ് പിന്നെ ഓല് അതോണ്ട് കൊ അയിനോണ്ട് കൊറേ ബുദ്ധിമുട്ട് എ ഐ ഇല്ലാത്തോണ്ട് ടെക്നോളജിയൊന്നും ഇല്ലാത്ത ഇല്ലാത്തോണ്ട് ഓല് കൊറേ ബുദ്ധിമുട്ടീനി.
ഉം
പിന്നേ പണ്ട് കാലത്തോല് ഇപ്പൊ വന്നാണ്ട് ചോയ്ച്ചാല്. ഇജോൽക്ക് എന്ത്‌ അഡ്വൈസാ കൊടുക്കാ?
അങ്ങനൊക്കെ ചോയ്ച്ചാൽ ഇപ്പത്തെ കാലത്ത് നല്ല രീതിയില് ഹാപ്പി ആയി ജീവിക്കാം പറയ്
ആഹ് ഫുള്ള് ജോലി ചെയ്ത് ജീവിക്കാൻ പറിലേ?
ആ ഇപ്പത്തെ ജനറേഷൻല് സറ്റിസ്ഫൈ ആയി നിക്കാ
ആ ജോബിന്റെ ഇമ്പോർട്ടൻസ് പറയാവോ?
ജോബിന്റെ?
ആഹ്.
ജോബിന്റെ പോവർട്ടി കൊർക്കാ
ആഹ്.
പിന്നെന്താ അൺഎംപ്ലോയ്മെന്റ് ഇത്
ആഹ്.
പിന്നെപ്പന്താ?
അത്രൊള്ളു ഗേൾസിനെ ബേസെയ്താണ്ട്.
ഗേൾസിന് ബേസെയ്താണ്ടെന്താ? ഫ്രീഡം ഇണ്ടാകാന്.
ഉമ്
ഉം ഇങ്ങനൊക്കെ.
ആഹാ മാരേജ് ലൈഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
ആഹ മാരേജ് ലൈഫോ?
ഉം
ആഹ നിങ്ങള് പറ ഇജ് പറയ്
എന്താ മാരേജ് ലൈഫില്. ഏ സ്ത്രീകൾക്ക് ജോലി ഇല്ലഞാലുള്ള അവസ്ഥ എന്തക്കാരം.
ആഹ അവര് വീട്ടിലിരുന്ന് ഒരു ഫ്രീഡം ഇല്ലാതെ. ഒരു എന്താ പറയാ അസിസ്റ്റന്റ് ആയിട്ട് ജീവിച്ച് പോണ്ടി വരും.
ആഹ്. പ്രൊഫഷണൽ കോഴ്സിന്റെയും സാധാ കോഴ്സിന്റെയും പ്രത്യേകത എന്താ?
പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റാടസ് ള്ള ഒരു ജോബ് കിട്ടും. മറ്റേട്ത് ന്ന് പറഞ്ഞ സാലറി കുറവുള്ള സ്റ്റാറ്റസ് കുറവുള്ള ജോലി ആയി രിക്കും.
ആഹ അൻക്ക് എതില പോവാന ഇഷ്ടം.
ഇൻക്ക് പ്രൊഫഷണൽ കോഴ്സിനോടാ താല്പര്യം.
ഉം പ്രൊഫഷണൽ കോഴ്സ് ആവുമ്പോ നമുക്ക് നല്ലത്. നല്ല കൊറച്ച് കഷ്ടപ്പെട്ടാലും.
എന്താ ഫ്യൂച്ചറിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും
ആഹ
ഉം
പിന്നെ ഇജ് ഇജ് എനക്ക് ഇണ്ടാ ഏ എനിക്കും അതേപോലെ തന്നെ പ്ര പ്രൊഫഷണൽ കോയ്സണ് ഇഷ്ടം
ആഹ
ആഹ നമ്മളെ കൊറെ കഷ്ടപ്പെട്ടാല് അതിൽ എത്തിയാല് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് ആസ്വദിക്കാം
ഉ ഇപ്പൊ കുറച്ച് ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടവും
ആഹ പിന്നെ ഇജ് എന്റെ ഏ കുട്ടികളോട് ജ് കുട്ടികൾക്ക് ജ് എങ്ങനെ പറഞ്ഞൊടുക്ക എങ്ങനെ ലൈഫില് സക്സസ് ആവണം എന്നാ പറഞ് കൊടുക്ക
ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആക്കണം എത്ര ഫൈലേസ് ഉണ്ടെങ്കിലും അത് പിന്നെ എന്താ പറയാ കവർ ചെയത് വന്നി
ആഹ് ഉം ജോലിക്കൊക്കെ എന്ത് ജോബാ സ്യൂട്ട് ചെയ്ത് കൊടുക്കാ അന്റെ ഒരു ഇതില്
ഞൻ പൊഫഷനൽ കോഴ്സ്
ആഹ പിന്നെ അനക്ക് പ്രൊഫഷണൽ കോഴ്സിനോട് താല്പര്യം വരാനുള്ള കാരണം എന്താ
പ്രൊഫ ഇപ്പത്തെ ജനറേഷനിൽ അതിനാണ് ഒനുടെ ട്രെൻഡ്
ഉം പ്രാധാന്യല്ലേ
ആഹാ മ്
പ്രൊഫഷണൽ കോഴ്സആകുമ്പോ നമുക്ക് ഒരുപാട് കാലം ആഹ് സർവൈവെയ്ത് കൊണ്ട്ര കൊണ്ടോആൻ പറ്റുല്ലെ
ഉം ഉം
അല്ല സാലറിണ്ടെങ്കില്
ആഹ് ആഹ്
ഹ് പോലീസാവണെ ഇഷ്ടാണോ?
ഇഷ്ടല്ല അൻകിഷ്ട്ടാണോ പോലീസാവ്ന്നെ
അങ്ങനെച്ചാ ആ കൊർച്ചൊക്കെ ഇഷ്ടാണ് ചെറിയ ചെറിയ താല്പര്യം ഓലെ ഡ്ര പിന്നെ അതേപോലെ ഓലെ റൂൾസ് അങ്ങനെയാണ്.
ഏഹ്
പിന്നേ ഏഹ് സി എമ്മിനെ പറ്റി എന്താ പറയാൻള്ളെ
സി എമ്മിനെ പറ്റി സി എം നല്ല കൊയ്സാണ് പ്രൊഫഷണൽ കൊയ്സാണ് ഹൈ ജോബ് ഹൈ സാലറിള്ള പൈസാണ്
ആഹ്
പിന്നെ എന്താണ് നല്ല സ്റ്റാറ്റസ് ള്ളതാണ് ഫ്യൂച്ചർല്ല് നല്ല ബെനിഫിറ്റ് ണ്ടാവും നല്ല ഹാർഡ് വർക്ക് എടുക്കാൻ
ആഹ് ജ്ജ് അന്റ ജീവിതത്തിലൂടെ ഏ വേറെല്ലോൽക്ക് നല്ലൊരു അഡ്മയർ ആവൂല്ലേ?
ആഹ് ആഹ്
അപ്പൊ
ആദ്യം എനിക്കച്ചീവയ്യണം ന്നട്ട് ൻക്ക് മറ്റുള്ളവർക്കൊരു എന്താ പറയ
ഒരു റോൾ മോഡൽ ആണല്ലേ
മോഡലാണ്
ആ ഇപ്പൊ അന്നൊരു മീറ്റിങ്ങില് വിളിച്ചാല് ഏഹ് അന്നോടന്റെ ജിവ് ത കഥനെ പറ്റി പറയാൻ പറഞ്ഞാല് ഇജെങ്ങനെയ്ക്കാരം. ഏഹ് കൊടുക്ക ഓൽക്ക് റസ് എഹ് റെസ്പോൺസിങ് എങ്ങനെ കൊടുക്കാ?
ഞാന് എന്താണ് ഇന്റെ ജീ
ത്തിന് ശേഷം.
സക്സസിലെത്തിട്ട് ഇൻക്ക് എന്താ ഇന്റെ എന്തൊക്കാണോ ഇ ഞാൻ ചെയ്തിരുന്ന്. കാര്യങ്ങളൊക്കെ പറഞടുക്കും.
ആഹ്.
എന്താണ് അയ്‌ന്പ്പന്താ. ഇൻക്കാരാണോ റോൾ മോഡല് ഇണ്ടായിനി ഓലിം പറഞ്ഞടുക്കും അങ്ങനൊക്കെ.
ആഹ്. ആഹ് അൻക്ക് വലുതാകുമ്പോ അന്റെ ഇമ്മാക്കുപ്പാക്കും ഉപ്പാക്കും എന്ത് ചെയ്തൊടുക്കണംന്ന ആഗ്രഹം.
ഇൻക്ക് ഏഹ് എവടിം എന്താണ് ഇന്റെപ്പാനെ. ആഹ് ജോലിക്ക് വിടാതെ എനിക്ക് ഇന്റെ സാലറിന്ന്പ്പാനിം കൂടി ഹെൽപ്യ്യണന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
ആഹ് ഹ പിന്നെ. അൻക്ക് ഓൽക്ക് എന്ത് സർപ്രൈസ് കൊടുക്കണം ന്നാണ് ആഗ്രഹം?
ഇനിക്ക് ആദ്യം ഇപ്പത്തെ ഇതില് എനിക്ക് സി എം എ അച്ചീവീത്. ത് എന്താണ് ആ മറ്റേ ഗ്രാജേഷൻ. യൂണിഫോമ് പാരൻസിനിട്ടെടുക്കണംന്നൊക്കെയാണ്.
ആഹ് ആഹ് ആഹ്. ഉം. പിന്നെ.
എൻകെന്താണ് ആഗ്രഹം ഫ്യൂച്ചറില്?
ഫ്യൂച്ചറില് എനിക്ക് ഇപ്പൊ കറന്റായിട്ട് വല്യേ ആഗ്രഹല്ല. അങ്ങനെല്ലാ. ഒറച് നിക്കണ ഒരാഗ്രഹല്ല അങേനന്തേ ആഗ്രഹം ഇണ്ടാക്കണം.
ഉം എന്തായിരുന്നു ആഗ്രഹം ചെരുപ്പത്തില്.
ചെറുപ്പത്തിലിങ്ങനെ ക്യാബിൻ ക്രൂ ഏർപോർട്ട് മാനേ ജ്മെന്റ് അങ്ങനൊക്കെ.
ആഹ്.
അങ്ങനൊക്കെണാഗ്രഹം ഇങ്ങനെ വല്യേ ഫ്ലൈ ചെയ്യണ കാണുമ്പളും. അങ്ങനോരോന്ന് കാണുമ്പളും പിന്നെ ഓലെ ഓരോ. മാനേജ്മെന്റും പിന്നെ ഓലോരോ സ്റ്റൈലും ഒക്കെങ്ങനെ കാണുമ്പോ.
ഇപ്പൊ ആ കോയ്സിന് പോവാന് ഒരു ചാൻസ് കിട്യാ പോവോ?
ആഹ് പോകും പക്ഷെ എല്ലാരും സപ്പോർട്ടല്ല.
ആഹ് ആഹ്. ഉം.
പിന്നെ. സൺഡേയ്സിലൊക്കെ എന്ത് ഹോ എന്താ പറയാ എന്ത് വർക്ക് ചെയ്യാനാഷ്ടം.
ഇനിക്ക് ട്രാവൽ ചെയ്യാനാണന്നെഷ്ടം പക്ഷെ ചെയ്യലില്ല. അതന്ന് റിഫ്രഷ്യാവാൻ മൈൻഡ് റിഫ്രഷവാൻ വേണ്ടീട്ട് ട്രാവലിയ്യാന്. എനിക്കാണ് ഇഷ്ടം പോവല് കൊറവാണ്.
ആഹ് ആഹ്.
അൻക്കെന്ത ഇഷ്ടം.
ഇനിക്കും അങ്ങനത്തന്നെ ട്രാവലിയ്യാനന്നെ ഇഷ്ടം.
ഉം.
ങ്ങള് പൊറത്തൊക്കെ അറങ്ങും അങ്ങനെ വെറുത. നമുക്ക് കോള് കട്ടാക്കിയാലോ
ആഹ് ആഹ് ആഹ്